ദർത്താനാ
നല്ല വർത്താനം, സുഖം തന്നെ. പ്രത്യേകിച്ച് എത്തില്ലാത്ത പിന്നെ ആ ആ ചായകുടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരു ക്കണ് പിന്നെ വെള്ള അട്പ്പത്തെച്ചി അരിട്ട് ക്ണ്
അത് ശരി ആഹ് അതാ കറിഒക്കെ ഉച്ചക കറിക്കെണ്ടൊ കറി
ക കറി ഉച്ചക്കത്ത് ഉച്ചക്ക് ഒന്നായിട്ട് വെ അത് ഞങ്ങൾക്കനന്നെയാ പിന്നെ അതൊക്കെടുത്ത് വെക്കും.
ആ ആ എന്തേണ്ടാ
കറിയാ അളവിനിണ്ട്, വെണ്ടക്ക ഇണ്ട്, ഒക്കെ ഇങ്ങനെ വെള്ളം കൊറച്ച് ഇങ്ങനെ കുഴിച്ചിട്ടെക്കണ് അപ്പൊ അത് ആ അ ന്തെങ്കിലും ന്ന് ട്ത്ത്‌ ക്കാണ്ട് അലവര ണ്ട് പച്ചക്ക
അതേ ശരി എന്നിട്ട് ഇത് കുമ്പള അടുത്തെ കറച്ചക്കാ
ആഹ് കുമ്മളങ്ങട്ട കറ വച്ച ചീര അവന്റെ ഉപ്പേരി ഉണ്ടാക്കിച്ച
അതു ഇങ്ങളെ ഉണ്ടാക്കിയന്നെ കൃഷി ചെയ്ത് അങ്ങനെ
അത് ഞങ്ങൾ ഉണ്ടാക്ക അങ്ങനെ കൊല്ലത്തി അങ്ങനെ ഇണ്ടാക്ക കലുണ്ട്
ആഹ അത് ശരി എല്ലാം കൃഷി ചെയ്യലാ
ഇപ്പൊ ഇപ്രാവശ്യം പിന്നെ വെള്ളം കുറച്ച കുറവാണ് എന്നാലും കുറച്ചൊക്കെ കൃഷിയൊക്കെ ഇപ്പൊ ഇപ്രാവശ്യണ്ട്
ആഹ ആ കൃഷി ചെയ്തത് ഉപയോഗിച്ചാ നല്ല നല്ല കഴിക്കാലോ
ആഹ നല്ല വെച്ചാ നാട വളം വണ്ടേ പിന്നെ നട വർമ്മ ആടള വളർത്തിട്ടുണ്ട്
ആഹ
ആ പിന്നെ വിളമ്പ അത് ഇഷ്ടം പോ വെള്ള വേണം നല്ലവണം
അതെ ശരി എന്നിട്ട് അ മതിോട്ട് പറ കനക്കായോ
ആഹ് ഇളവൻ ഇങ്ങനെ പരിച്ചു ഇളവൻ എന്നും കറിച്ചാ രസല്ലല്ലോ എന്നും പല ഐറ്റവും കറികളൊ കണ്ട അളവ കൊണ്ട് നമ്മക്കത്തെ എളുപ്പമുള കറി വെക്കും ഞമ്മള് എന്തെല്ലാ വിധത്തിലുണ്ട്
അങ്ങനെ ഒന്ന അറു ഇപ്പൊ ഒന്ന് ഒര് ക്കറിയന്നെ വെക്കന്നണ്ട്
ആഹ് ഒന്നൂ കറിയന്നെ വെക്കും പിന്നെ വെണ്ടക്ക വെണ്ടക്ക അങ്ങനെ തന്നെ തോരൻ വേണ്ടക്ക കൂട്ടാൻ വെച്ച്
ആ ആ
ഉം
പക്ഷെ കടെന്നുണ്ടക്കണേൽ നല്ലതല്ലേ
ആഹ് നല്ലതാണ്. എന്നും ഒക്കെ കൊറച്ചിച്ചെങ്ങനെ അവനാന്റെ വീട്ടിൽ ആവ മാത്രൊക്കെങ്ങനെ വെച്ചുട്പ്പിച്ണ്ടാക്കും ആഹ് തക്കാ തക്കാളിമാരൊക്കെ അല്ലാനെ തക്കാളിമാര പൂവ്ട്ട്ക്കാണ്ട് പോകുന്നല്ലാതെ വെയിലും ഒക്കെ കാലാവസ് ഇപ്പം മാസം കൊണ്ട് എത്ര നനച്ചിട്ടും കാര്യല്ലല്ലോ ആഹ് മുളക് കൊറച്ച് മുളക് ചുരണ്ട്ക്കൊണ്ട് നിക്കാണ്പ്പെ
ആഹ് ചൂടോണ്ട്. നല്ലോം വെള്ളം നനക്കണംന്ന ട്ടും ഞങ്ങളും ഇവിടെ കൃഷി ചെയ്ത് കൊറേ ഇണ്ടാക്കല ആ ആ ആ ഞങ്ങളും അങ്ങനെ തന്നെ ഞങ്ങൾ ചോപ്പ്ച്ചീരിം പച്ചച്ചിരിം മോളകും പിന്നെ ചരങ്ങന്റത് ഒക്കെണ്ടാവും നല്ല വെള്ളമാണം ഒക്കെ നല്ലോണ്ടാവും
ആഹ് വെള്ളം മാണം വെള്ളം നല്ലോണം മോരറ്റ് വളമിൻ ഇത് ചെന്നാലൊക്കെ നല്ല ഉഷാർല് വേളവനൊക്കെ നല്ലോണം കായ്ച്ച്ക്ക്ണ് അത് എല്ലാവർക്കും ചിറ്റോരൊക്കെ എല്ലാവർക്കും കൊടുത്ത തും ചെയ്ത് കറിയക്കാന്
ആഹ് ആ നല്ലോ ഇണ്ടായാ പിന്നെ എല്ലാർക്കും കൊടുക്കാനും ഒരു ഒരു പ്രാവശ്യം ഉണ്ടാക്കി ണ്ടാ പിന്നെ പിന്നത്തെ പ്രാവശ്യം ഇണ്ടാക്കാനും പൂതിയാണ്
ആഹ് അങ്ങനെപിന്നെണ്ടാക്കാൻ പുതെത്ങ്ങനെ കുഴിച്ചിട്ട് ഇങ്ങനെ ഇണ്ടാക്കാന് ലെ വളമട്ട്കൊടുത്ത പിന്നെങ്ങനെ ഇണ്ടായികോളും എരിങ്ങനെ വളർത്തിയിട്ടാ മതി പിന്ന ചീര പിന്നെ ച്ച ചീരെ അതാള്ളത് ചോന്ന വട്ടേലള്ള ചീരമാണല്ലേ അതല്ലേ രസ
ആ അതാണ് അത്ണ്ട് വ്ടെ നല്ല നല്ല രസാണ് തിന്നാന് രസാണത്
അത് ഇല്ല അത് അത് വിത്ത് കിട്ടീല്ല പച്ച ചീരന്റെ വിത്താ കിട്ടിയത്. പിന്നെ പച്ചച്ചീരൻ്റെ ആ ത് വിത്ത് അത് ഉസാറിലൊക്കെണ്ട് നല്ല ഉസാറ്ണ്ട് അങ്ങനെ ഇടിച്ചു കൊടുക്കേയ്.
ആഹ്
ഏ
പ്പള് അങ്ങൻത്തൊക്കെണ്ടാക്കല്ണ്ടോ?
ൻ്റെ കേട്ണ്ടായിറ്റെ ഇപ്പൊ ആ പോണ ഓണ കൊത്തിന് തീർച്ചേ പോണേ എല്ലാ രസത്തിന് എല്ലാം പൂളെത്തിനും വിക്കലൊന്നുല്ല ന്നാലും എല്ലാർക്കും കൊടുക്കും ചെയ്യും. ഞങ്ങളും വെക്കും ആ അങ്ങനെ വ് എപ്പളും ഒരു പ്രത്യേക രസാണല്ലോ.
ആഹ് നല്ല രസാ
ണ്ടാക്കീത് ഇപ്പൊ അവിടൊന്നുണ്ടാക്കാൻ വെജ്ജ ഈ പന്നി റിൻ്റസ് ശല്യം നല്ലോണണ്ട് ഉം എയ് ഉം കൊറച്ച് അകലൊക്കെ ആ പച്ചക്കറിന്നും ചെയ്യൂല പഷേ തെ മഞ്ഞളും ചേമ്പിൻ്റെ മദ്ദ് ഏടേല്ണ്ടാക്കിയ ചേമ്പും മൊരടൊക്കോല് മാന്തി പറിച്ചുകൊണ്ടേയ്ക്ക്ണ്. ഉം മഞ്ഞള് പിന്നെ നട്ടൊക്കത് പിന്നെ പൂള പറ്ച്ചോട്ത്തൊക്കെ മഞ്ഞൾ നട്ട്ക്കാണ് അതെല്ലാരും പ പൂള നട്ട കുത്തിട്ട് അപ്പൊ ഈ ഭാഗത്ത് കൂടെള്ള പൂള മുയ് വൻ നിർത്തിച്ച് ണെല്ലാരും
ഏഹ് പന്നിന്റെ ശല്യാണ് ഞങ്ങള് മുറ്റത്ത് കുത്തിയക്കൊ മുറ്റത്ത് കു ത്തിങ്ങാണ്ട് തകരം വെച്ചക്കയാണ്
ആഹ് അങ്ങനെ പറ്റും വല ഇട
ആ വളർച്ച വെച്ചക്ണാ പിന്നെ ആ സൗണ്ട് ഇണ വന്ന് സൗണ്ട്ണ്ടാക്കുമ്പോ പേടിച്ച പെയ്ക്കോളും ന്ന് കര്തിങ്ങാണ്ട് അങ്ങനെ വെച്ചേക്കാണ് ഇന്നാലും ഒരു ഭാഗൽ തകരം വല്ലാതെ എത്താത്ത ഭാഗത്തൊക്കെ പറിച്ച് പറി ച്ച് ഇതാക്കിക്ണം പറച്ച്ട്ക് ണം പറിച്ച് കഴിക്കണില്ലല്ലോ പറച്ച് ഇടെല്ലേ
ആഹ് വിര്ന്നോയി
ഇന്നിട്ട് പിന്നെ ബാക്കിയൊക്കെ വർച്ച് ആഹ് നനച്ചോകൊടുക്കും വെള്ളം ആഹ് വെള്ളുണ്ട് അപ്പ പിന്നെ അങ്ങനെ ന ച്ചോട്ക്കും
ആ
അത് പറിച്ച് കൊറെ പറിച്ച് പിന്നെ ഒന്നന്നെ ഇതാക്കി ഒന്ന് കു ഇതാക്കി പന്നി മാന്തിയാരെ ബാക്കിയൊക്കെ ഇടുത്തണ്ട് പിന്നെ രണ്ട് മൂന്ന് മരം ഒപ്പം പറിച്ച്
ആഹ് ശരി
അങ്ങനെ ഒണക്കി വെക്കലും ഉണ്ടല്ലോ പൂള അങ്ങനെടുത്ത് ഒണക്കി വെക്കാലോ അപ്പൊ പിന്നെ അങ്ങെ ആക്കാദ്യാണ്ട് കൊറെ
ങാ ഒണക്കി വാട്ടികാണ്ട് ഒണക്കി വെക്കൂല്ലേ വാ കൂടെക്കുടെ മഴക്കാലത്തൊക്കെ കൂട്ടാൻ വെക്കാന്ന് പറഞ്ഞാണ്ട് മഴക്കാലത്ത് അത് രസാണ് പർച്ച്ണ കാലത്ത് അ അത്രസല്ല്യ ഇവിടെ ഇല്ലാത്ത കാലത്താണ് അവൻ ഇവിടെ പന്നിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റേ എന്നാ ഏറ്റോം വല്യ ഈ സ്ഥലാണ് പിന്നെ ങാ പറമ്പിൻറെണ്ണ അവിടെ പിന്നെ ഒരു ഇത് ക്ക് അങ്ങനെ മറിച്ചെടുക്കാൻ വയ്യ ഒരുപാട് സ്ഥലത്ത് അങ്ങനെ തകരും വലയും കെട്ടണം കയൂല
ഉം പിന്ന അമ്മള അമ്മക്ക് മാത്രേത്ള്ളൂ നന്നായിട്ട് കൊറേ കൃഷി നാ ആണെങ്കിൽ ല് ഒരു നെറച്ച് വെയിലൊക്കെ കിട്ടി കരഞ്ഞിന്റെത് കൊടുത്തിട്ടാ അങ്ങനെ
അങ്ങനെ പറ്റും ഇതതില്ല ഇത് നമ്മക്ക് മാത്ര നമ്മള വീടാവശ്യത്തിന് അമ്മക്ക് ബാക്കിയുള്ളോർക്കൊക്കെ ആർക്കൊക്കെ കൊടുക്കാന്നിച്ചാ അയ്ന് മാത്രം കൊടുതാ മതി ക്ക് ബുക്കാനോ അല്ലേ ക്കാ നമ്മൾ ചെയ്ല്ല വീട്ടിലെ വരത്തെ ആവശ്യത്തിന് ഇങ്ങനെ
ആ് ആഹ് ആഹ് എന്നാലും നല്ല ഇതില്ലാത്ത ഇത് കഴിക്കാലൊ മറ്റെ മരുന്ന് അടിക്കാത്തി താക്കാത്തിം നല്ല പച്ചക്കറികളൊ
ആ പിന്നെ പൂളൊക്കെ തന്നെ അവനാന്റെ പഞ്ചം കഴിഞ്ഞ്കാണ്ട്--കഴിഞ്ഞ്കാണ്ട് അങ്ങനെന്റെ പൂതിക്കല്ലാം തിന്നണെങ്കില് വായ്ക്കൊരമ്പപത്റുപ്യ അറുപത്റുപ്യ പോരെങ്കിലത് കൊടുക്കുംവേണം അത് നല്ല രസളള കൂടൊക്ക ആകൂല്ല്യ മിചറ് മറിഞ് മറ്റേത് നാടം വളം മാത്രല്ലേ
ആ ആ അ അതിക്കൊക്കടല് പച്ചക്കറി
ങാ അങ്ങന്നാട വളമ വച്ചതെനിക്കൊക്കെണ്ട് എല്ലാത്തിനും ഈ ആട്ട്ന കോയി കാരമല്ലാതെല്ലാം ആടി ആട്ടും കാട്ട ഇട്ടാണ്ട് ആ
ച്ചക്കറിക്കും
ഇല്ല മിച്ചറ് തോനെ ഒന്നും വല്ലാതെന്നും ഇടൂല്ല ചെലപ്പോ തെളിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ഒറ്റവട്ടം ചെറുന്നനെ ഇതിലിടും പിന്നെ മരുന്നു അങ്ങനെ ഉപയോഗിക്കൊന്നില്ല ചെറിയ തോതിലൊക്കെ മരുന്ന് ഉപയോഗിച്ചുള്ളൂ അതങ്ങനെ തോനെ ഉപയോഗിച്ചാ പിന്നൊക്കെ കേടര്ല്ലേ പിന്നെ ത് കൊറ്ഞ്ഞെ മിച്ചറൊക്കെ ഇട്ടൊട്ക്കും കൊറ്ഞ്ഞ മ- ന്നതെങ്ങനെ അങ്ങനെ മരുന്നേട്ച്ചോ പൂവ് കായൊക്കെ ആവുമ്പോ അങ്ങനെ അയ് ഈ ഇത് വരോല്ലോ ഈച്ചകള് അപ്പൊന്ന് കൊടുക്കും ആ ആ അ ഞങ്ങളെ വീട്ടില നല്ലോണം ഇണ്ടാവും രാവില്ത്തള്ള ആൾ തുള്ളോർക്കും കുടുംബത്തക്ക്
കൊട്ക്കല്ലേ മൊ തക്കാളി പിന്നിം ന്ക്കോണേ ഇണ്ടാവാൻ കൊറച്ച് പണി വൈതനങ്ങ ആയാലും മുളകൊക്കായ ക്ക നല്ലോം ഉണ്ടാവും വെണ്ട
തക്കാളി അയിന് പൂവ്ടുന്ന കാലം വരുമ്പോത്തിന് അയിന് നല്ല വള്ളം വാണം നേറൂലും അടിയിലും വള്ളമാണം
ആ പെട്ടെന്ന് കാണാ കൊറേ നല്ലോം ഉണ്ടായ മാതിരിങ്ങെനെവരും ചെല്പ്പര്ണ്ടാവും ചെല് പ്പയിന് വെച്ചാ മ പോവും നല്ലോം മുളൊകൊക്കേ ആണെങ്കിൽ ന ല്ലോ ഇണ്ടാവും
ഒരു മുറിഞ്ഞാവടെ മാവേല് ഉം പിന്നെ മു മുറ്റത്തന്നെ തക്കാളി മരം വെച്ചിട്ട് നല്ലോണം രണ്ട്, മൂന്ന് കിലോം ഒര് മര്ത്ത്മ്മന്നാണ്ട്ട്ക്കേ ഒര്ത്തീലെന്നേ പറിച്ചു പോന്നീനി അങ്ങനത്തെ കൊലായിട്ടുണ്ടാവു നല്ല രസ കാണാൻ തന്നെ ആ ആ അത് കഴുകിയാണ്ട് പച്ച തിന്നാൻ പൗത്ത താ ക്കള് തിന്നാ രസാണ്
ആ ആ അയിന് ഞാൻ മര്ന്ന് അടിച്ച തക്കാളിയളല്ലേ
മര്ന്ന് ത് മൊ മൊളകും അങ്ങന് ത്തന്നെ മൊളക് നല്ലോം കായിച്ചും. മുറ്റതൊക്കെ ഒറയിലാക്കിയാണ്ട് കുഴിച്ചിട്ടാല് നല്ലോ കായ്ച്ചും ഉം അവനാന്റെ ആവശ്യ എത്തിനാ അയിന്റെ അങ്ങേപ്പുറവും ഇവ്ടെ കിട്ടും
അങ്ങനെ കുഴിച്ചിട്ട് ഇണ്ടാക്കിയാലേ ആ അവനവനാന്റെത് പറ്ച്ച
ആഹ് അവനന്ന് അവന അത്ര പോലെ ചെയ്യണ്ട് തുഞ്ചൻ ആഹ് തീഞ്ഞി പോ മറ്റേത ചേച്ചിക്ക് വരൂല ഇത് പോ ഇങ്ങനെ പോകുള്ളൂ അല്ലാതെ ചി നല്ല സാറാണ് ആ മരുന്നിന്റെ മാറ്റമാണ് ഞാൻ വിചരിച്ച തക്കാളില്ലാം തന്നെ ഒരു ഭാഗം ചീഞ്ഞു പോക ഒരു ഭാഗം പൊക്ക അങ്ങനെല്ല പീടിയെന്നു കടയിൽ നമ്മള് വാങ്ങിക്കൊണ്ട വന്ന് അപ്പ അങ്ങനെ വരുന്നു ആ കണ് അന്റെ
ആ കൊഴ ബാ ബാക്കിയൊക്കെ ആ മറ്റോരു തിന്നാനും തിന്നണേല് നല്ലതൊ ഒക്കെയണ ഞൻ
ഉം ഈ കടയിത്ത ത കളിമക്ക കറിയി കിട്ടാതൊന്നും രസമില്ലല്ല
ആഹ ആ അങ്ങനെ തന്നെയാണ് അതിനന് വെ ആ നമ്മൾ അതിലിട്ടല് പ്രത്യേക രസമാണ്
അത് നമ്മള് സാധനം തക്കാളി ഉപയോഗിച്ചിണ്ട അത്രള്ള നേരെ മറച്ചട്ട് പുളിക്കത് രസല്ല ഒന്ന കിട്ട മുളകാന്ന് വച്ച കാഴ്ചക്ക് വല്ിയ മുളക കര ഉള്ളള് ചീന്തിത് എരുവല്ല ഒരു തൊണ്ടന ആ ഒരു കരു മൂക്കാത്ത
നിക്കുള്ളു ആ കളറു മൊത്ത
നക്കോ ഇല്ല അഅ് എരുല്ല എരു കുറവുള്ള നേര മർച്ച് നമ്മളീഈ താ തൊണ്ടമുളകായിട്ടുള്ള മുളകൊക്കെ നമ്മൾ ഉണ്ടാക്കി എന്തൊരു എരിവണ് അതൊരു മുളക് തീ പി ചീന്തിട്ടാ മതി ത്
അവിടെ അങ്ങനെ വള്ളം ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ കൊറച്ച കുഴിച്ചിട്ട് അങ്ങനെ
ഉം പയറ് പിന്നെ ബീന്റെ കേട് വന്നാ പിന്നെ മാറുന്നടിച്ചല്ലാതെ കു
ആഹ് ആ അതുണ്ട് അത് ആ കുറച്ച് വേഗ ഉണ്ടാവും നല്ല ഉണ്ടാവും ചെയ്യും ഉണ്ടാവാൻ തുടങ്ങി നല്ല ഉണ്ടാവും പക്ഷെ ഇതിന്റെ കേട് വരരുത്
ആ ചുണ്ട് ചുവപ്പുള്ള ആ പയറിന്റെ പെട്ടെന്ന് പീന്റെ കേട് വരും നേരെ മറിച്ചു പച്ചപ്പ പിന്നെ അത്ര തന്നെ വരുല്ല ആ മാറ്റണ്ട് അത് പച്ചപ്പയർ ഇനി എത്ര മൂ ഇപ്പൊ ചെന്നാലും അത് ഒഴിച്ച്ക്കാണ്ട് നമ്മകരിഞ്ഞ്കാണ്ട് വെച്ചാല് അത് മറ്റേന്ന് മറിച്ച് വേഗം ചണ്ടി ആകും അത് പിന്നെ ഇവിടെ വോയിസ് പുള്ള പിന്നെയും പച്ചപ്പയറാണ് പച്ചപ്പയർ വെച്ചിട്ടാൽ പിന്നെ അത് നീളം ഉണ്ടായിട്ട് എല്ലാം
ഉണ്ടാക്കിയാലോ ഉ അവന ഉണ്ടാക്കിയാലോ നല്ലത് കഴിക്കാം
ആഹ നല്ലത് വളമല്ലാത്തത് കൂട്ടില്ലാത്തത് വേറെ പ്രത്യേകിച്ച് എത്തുല്യ
ഉ എന്നാ ഇക്കോട്ടെ എന്നാ എന്നാ ശരിന്നാ ആഹ ആ എന്നക്കോട്ടെ
ആ